ഹ
എവിടെയാണ്
ഇവിടെണ്ട് നല്ല വർത്താനം എന്താണ് നിങ്ങളെ വർത്താനം
നല്ല വർത്താനം എന്താ പരിപാടി
ഞാൻ കുട്ടികൾക്ക് ഫുഡ് കൊടുക്ക പോലും ഉറങ്ങിട്ടുണ്ട് എന്നക്കെ വേണീറ്റ സമയത്ത് ഫുഡ് കൊടുത്തോണ്ട്ക്ണ പണിയണ് അപ്പം ഏ നോമ്പില്ല ഇങ്ങക്ക് നോമ്പുണ്ടോ ഏ
ഇപ്പൊ കുട്ടിയോളൊക്കെ ഒയി വോക്കാറല്ലല്ലേ
ആ ഇന്ന് ഓയ് വാ
അൻ്റുട്ട്യേള് ചെറുതാ
അല്ലല്ലാ
ഏ
ആ യല്ല രണ്ടാള് ചെറുതാണ് ഒരാള് സ്കൂള്ല് പോക രണ്ട് രണ്ടാം ക്ലാസില് രണ്ട ള് ചെറുത ഉം ഉം
എന്തങ്ങട്ട് ഇൻ ഇൻ്റതൊരാളെ കെ ജിയിലാണ് ഒരാൾക്ക് ഒന്നര വയസ് രാണ്ടാളന്നെയ ഉള്ളു
ഇന്ന്പ്പ അവിടെ ഇണ്ടാവുലേ ഇന്ന് ഉറക്കം കഴിഞ്ഞിട്ടോ കുട്ടികളെ നീച്ച് ഉറക്കം കഴിഞ്ഞ് നീച്ചതാ ഉം
എന്തായിട്ട് ഉച്ചക്കക്കെന്താ ഭക്ഷണം
നെയ്ച്ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് തട്ടിക്കൂട്ട് എല്ലാരും നോമ്പണ് ഞാൻ മാ ള്ളൂ നോമ്പില്ലാത്ത
ആ അതാണ് സുഖം ആമ്പം കുക്കർല്ലിട്ടണ്ട് വിസില് അടുപ്പിച്ചാ പോര ല്ലേ ഞാനിപ്പൊന്ന് മോക്കങ്ങനന്നെ കാട്ടിയത് എല്ലാർക്കും നോമ്പ്ണ്ട് ഇനിപോക്കായിട്ട് വെ ക്കാനാവൂലാ രാച്ച് കുക്കറിലിട്ട് വേണ്ട് നെയ്റോച്ച്
സുഖേ പിന്നെ എന്തെങ്കിലും ഓൽക്കല്ലേ എന്തെങ്കിലും കൂട്ടാനായിട്ട് ഉണ്ടായാലും മതി
ആ മതി ആ അതാണ് ഇവടെ സോയാബീനും കേയങ്ങൊക്കെ ആയാ മതി കെയങ് പൊരിക്കേ സോയാബീൻ പൊരിക്കേ
പൊരിക്കലേ അതെ ഉം സ്ക്കൂൾക്കും അതേക്കുലേ കൊണ്ടോവല്
ഏ സ്കൂൾ കൊണ്ടോണ്ട ഓൽക്ക് അവിടുന്ന് കിട്ടും കൊണ്ടരുത് ന്നാ പറയല് ആ അവിടുന്ന് കിട്ടും. അവൾക്ക്എന്തും കൊണ്ടോണ്ട ആ എൽ കെ ജി ആണേ ഓൽ ക്കൊന്നും കൊണ്ടോണ്ട ഇഞിപ്പോ പത്തണിക്കുള്ള ചായന്റെ ഒക്ക ഉള്ള കടികളോ അങ്ങനത്തെതോ ഒന്നും കൊണ്ടോണ്ട
മാണ്ടേ മോണ്ടിസോറിയാ
മോണ്ടിസോറി അല്ല സാധാന്നെയാണ് കൊണ്ടോണ്ട അങ്ങനെ കൊണ്ടരുത് ന്ന പറിയ കാരണം കൊണ്ടന്നാലേ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ കൊണ്ടരാൻ കയ്യൂലല്ലോ ഇപ്പൊ വേറെ കുട്ടിയേൾത് കാണുമ്പോ മറ്റേ കുട്ടിയെൾ കരയും പറഞ്ഞാണ്ട് ഉം ഇന്നട്ട് അവിട്ന്ന് ഓല് കൊടുക്കലാ ചെലേപ്പ പഴേക്കാരം ചെലേപ്പ കഞ്ഞി അങ്ങനെ പലതും അങ്ങനെ ഉണ്ടാവും ആ ഗവണ്മെന്റില്
ആഹ് അതാണ് ലേ ഉം ഇവല് പ്രൈവറ്റാ
ആഹ്
ഉം ആ സ്കൂൾ ബസ്സുണ്ട് നമ്മുടെ അടുത്ത് വരും ഇവിടെ ഇൻ്റെ വീ രണ്ട് ഇന്റെ വീട്ടിന്നും പോവാ അവിടന്നും പോവാ അങ്ങനെ ആക്കിയേക്കാ
ക്കു അങ്ങൻതന്നെ അവടന്നും ഇവിടുന്നും സുഖ സ്
ഹാ ഹാ അതെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിട്ട് ചേർ ത്തിയെ. അപ്പൊ അവിടുന്ന് കൊറച്ച് നടക്കാനുണ്ട് ഇന്റെ വീട്ടിന്ന് അവ്ടന്ന്
ഉം ഇവട്ന്നോ
ഇവട്ന്ന് വടെ മുറ്റത്തന്നെ വരും മുറ്റത്തന്നെങ്കിലും ഞങ്ങളെ റോഡിന ടുത്തന്നെ അതോളു ഉം
ഇക്കാക്ക എവിടെ ഇന്നട്ട്
ആഹ് ഷോപ്പില്ല ഷോപ്പുണ്ട് അങ്ങനെ ആയുർവേദിക് മരുന്നേന്റെ ഷോപ്പ് അപ്പ അവിടെ പോയിക്ക
അത്ശരി
രാവിലെ പോയി പിന്നെ രാത്രി വരും നിങ്ങളെ ഹസ്ബൻ്റ് വടല്ലേ
ഇന്ന് നോമ്പൊക്കെ ആയോണ്ട് പിന്നെ പോയില്ല ഇല് ലൈറ്റ് ആൻ്റ് സൗണ്ട്
ആ അവിടെ ഇണ്ടാവൂലേ ഉം ഉം ഉം മഴയൊക്കെണ്ടൊ അവിടെ
ഏ
മഴയുണ്ടോ ങ്ങളെ നാട്ടില് അവിടെ മഴയുണ്ടോ ആ
ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി നു ഇപ്പല്ലോ മയ ഉള്ളോണ്ടന്ന് കൊറച്ചൊക്കെ ഒരു സുഖം കൊറേ ഒരു ഇടവേളന്ന നോമ്പ്ക്കെ നോൽക്കുമ്പോളേ ര് ക്ഷീണേക്കാരം ഉം അതാണ് ഇപ്പൊ മഴയൊക്കെ ഇണ്ട് അതുകൊണ്ട് കൊഴപ്പല്ല
ഇവടെ ഇതരേണായിനി അപ്പൊ അങ്ങനത്തെ തെളിവ് കാണാണ്ട്
ഇനിയിപ്പോ നോമ്പന് പുതിന് ഇറങ്ങാനായി പത്തിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്താ ഉണ്ടാക്കന്ന് അങ്ങനെ ആലോചിച്ചിക്കാ
ഏ അവിടെ വീട്ടില് ആാരക്കെയള്ളേ
വീട്ടില് ഉമ്മിപ്പിണ്ട് പിന്നെ എന്താ പറയാ ഇക്കയും ഞാനും പിന്നെ ഇക്കാൻ്റെ അനിയനും ഓന്റെ വൈഫും ഒക്കെ ഉണ്ട്
ആ നിങ്ങള് നിങ്ങള് വേറെ പോയില്ലാ
ഇല്ല വേറെ പോയിട്ടില്ല
ഉം വിട്പണിണ്ടോ
ഒന്നുല്ല സ്ഥലം എടുത്തിട്ട് വേണം വീടക്കണെങ്കില് സ്ഥലം തന്നെ ആയില്ല
അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേയായോ
ഒരു വർഷം അവിടെ ഓനും പിന്നെ ഓളോ അവിടെയാണ് ഗൾഫില ഓന്റെ അടുത്ത്
ഉം അപ്പൊ ഇങ്ങളാണ് ഇപ്പ വീട്ടിലുള്ളത് ല് പോയിട്ട് കൊറയായോ
ഇല്ല ഓ പോയിട്ട് കുർച്ചായി ഓള്പ്പന്നരെ പോയിട്ടോളൂ
ഉം ഇതേപോലെന്നെ ഞങ്ങളും ഫാമിലി ഇക്കു അനിയനന്റെ അനിയനും ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല ആഹ് കല്യാണം ഉണ്ട് നിക്കാഹ് കഴഞ്ഞിട്ടുള്ളൂ
അ ശരി നിങ്ങള് വേറെ വീടെ എടുത്തണോ
ഉ വല്ല ഞങ്ങള് വിടുപണ തുടങ്ങിയന ആഹ ഫൗണ്ടേഷൻ വർക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഉമ്മാന്റെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പ എടുക്ക ഉം
അങ്ങനെ കണ്ടാ
ആഹ അ സുഖമാണ് ഇപ്പ എന്താ വിലല്ല സ്ഥലത്തിനൊക്കെ ഉം പറയാ സ്ഥലുണ്ടെങ്കി ആ പൈസക്കെ ആ പണ്ടണ്ടെങ്കി തന്നെ സ്ഥല ഉണ്ടെങ്കി വീട് ഇടക്കെനി നീ പക്ഷെങ്കി ഇപ്പോ ആവ് ര്ടുക്കണ പൈസൊക്കെ സ്ഥലം വാങ്ങണ ആദ്യം
അതാണ് സത്യമാണ് ഏർ ഇപ്പൊ ഞങ്ങളല്ല കൊറ അന്വേഷിച്ചു അപ്പൊ എന്താ പറയാ സെന്റ് ഒരു സെന്റിന തന്നെ രണ്ടു ലക്ഷം രണ്ടര ലക്ഷംൊക്കെ പറയണത് അത് കൊറച്ച് ഉള്ളോട്ടക്ക് റോഡൻന്റെ അടുത്ത ആകുമ്പോൾ എത്രക്കോ
ആ അതന്നെ റോഡ് സൈഡിൻ നല്ല വെല ഇപ്പൊ റോഡ്സൈഡും കാര്യങ്ങളും കുറെ ആളുകൾ ഇല്ലാത്തോടത്തൊക്കെ എല്ലാരും നോക്കുന്ന അവിടക്കെ നല്ല വിലയാണ് ഉം പക്കെല്ല് ഓട്ട് അടുത്ത്ടുത്ത് അടുത്ത്ടുത്ത് പേരായി വരും ഇല്ല ഇവിടെ ആണെങ്കിലും ആളുകൾ എടുക്കന് വെള്ളം നോക്കടുക്കണ്ട്
ആ അവിടെ വെള്ളോക്കെ ഇണ്ട് എന്നിട്ട്
ആ ഇവിടെ വെള്ളാണ്ട് കുഴപ്പില്ല രണ്ട് വെള്ളുണ്ട് ലൈൻ വെള്ളോണ്ട്
ഉം എടുത്തന്നെയാ ഞങ്ങള് തറവാടുവീടിന്റെടു
അല്ലല്ല കുറച്ച് പോണം ഉം
ആയിശേരി
ഉം കുറച്ച് ഒരു അഞ്ചിന്റിന്റെ ദൂരോണ്ട്
ആ ചാത്ര അത്രേയുള്ളൂല്ലേ
അ അത്രേ ഉള്ളൂ കൊറേങ്ങ് ഒരേ നാട് തന്നെ ആണ്
ആ ഒഴിവുണ്ടായിട്ട് വീട്ടിലൊന്നും പോയില്ലേ
ഞാന് ഞങ്ങളെ കുറ്റിയടിക്കു വേണ്ടി വന്നതേനു
ഏ
ഉം അത് ജൂണ് പതിമൂന്നാം തീയതി പെരുന്നാക്ക് പോയിക്കട്ടെ അന്നക്കെ വന്നക്കെ വന്നതേയിരുന്നു ഉം സ്കൂൾന്നവിടന്നും പോവാലോ ഉം വയാണ്ട് പിന്നെ അന്ന് വന്ന് ഇത് ചെടിക്കോണിക്ക് പിന്നെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ പോയി നോമ്പുറക്കാൻ വേണ്ടിട്ട് തെന്നു നോമ്പർക്കാൻ വേണ്ടിവരാൻ അപ്പൊ പോയിന് ആ അതെ പോയിട്ട് രാവിലെ പോയിറ്റ് വൈകുന്നേരം വന്നു
ആ ആ
എപ്പോരും വീട്ടിലൊന്നു
പോയിന് പോയി പോന്നു മഞാന്ന് മി പോയി പോന്നു
ആ
ചല്ല പിന്നെ നാത്തുമാർ നാത്തുമാർൊക്കെ ഉണ്ടായിഞ്ഞ് അപ്പൊ പിന്നെ പിന്നെങ്ങോട്ട് പോ ഇനിപോവന്നാ പോവലിണ്ട് ഇപ്പൊ പോയിട്ട് ഒരു മാസം ആയിക്കണ് നിക്ക പോയിട്ട് പോയി പോകനല്ലാതെ ഞാ പോവാണ്ട അവിടന്നും സ്കൂൾ ബസ് ഇണ്ടായോണ്ട് പിന്നെ
ആ ഇപ്പൊ രണ്ടുമുന്ന് പോവാല
ആ അവിടുന്ന് വന്ന് പോകും മദ്രസിലൊക്കെ ചേർത്തുഎപ്പളാ ഗതിട് അവരെയൊക്കെ എങ്ങനെ തട്ടിമുട്ടി പോവാ
അയിനിവള് ഞാൻ അങ്ങനത്തെ മദസ്സ് നോക്കിട്ടാ ചേർത്ത് മദ്ര സോള ആസ്ം അ സോപ്പിലതാ ഉം വേറെ വേ വേറെ പോണവരെ അങ്ങനെ
ആ
ഇക്കാ പോയൊ? അല്ലന്ന് ഞങ്ങള് ഇടെ
കുട്ടിക്കരെണുണ്ടോ?
ഏ ഓള് രണ്ടാളും കൂടി കളിക്കാണ് ഓള് പറയാ
ആ
എന്തെങ്കിലും തന്നെ ഒരു വയസ് ഉം ശരി ഹലോ ഓക്ക് ഒന്നര ചെറുതിന് ഒന്നേര മുറ്റോക്ക് രണ്ടേ മുക്കാല്
ആഹ അത് ശരി ഇല് പാട്ടല്ല
അ പോല് തമ്മിൽ ഇങ്ങനെ പറയാ ഉം സെപ്റ്റംബർക്ക് മൂന്നാവും നവംബറിലെ പ്രവേശനോത്സവം ഉണ്ടാവാല് അതില് കൊണ്ടാക്ക വിചാരിക്കില്ല ഉ ഉ പോവേക്കും
ഇതൊന്നുമല്ല എന്താ പറയാ കൊണ്ടയാ ലെ കുട്ടികൾെല്ലാം ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അവിടെ നല്ല കിട്ടിട്ടുണ്ടല്ലോ
ഇപ്പൊ എല്ലാം കിട്ട സുഖാണ് ഉ അപ്പൊ പിന്നെ യുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കണ്ടല്ലോടന്ന്
ആശ്യം അത്യാവശ്യം ഒക്കെ ഏയ്തൽ അവിടുന്നന്നെ പഠിച്ചേനി
ഉം ഒന്ന് രണ്ട് ഒക്കെ അങ്ങനെ പത്ത് വെരെ എ ബി സി ഡി തറ ഒക്കെ ഏതല് പടിച്ചിരി ആ അങ്ങനെവാടി അടുത്താണി ഞാന ഓള രണ്ട് വർഷ അംഗൻവാടി വിട്ടിനി കാരണം എന്താ പറയാ ഇവളെ വയറ്റണ്ടായി പിന്നെ ഓളും കൂടി എനി കയ്യുന്നില്ലേ ഇനിക്ക് ശർദി കാര്യങ്ങളൊ ക്കട്ട് അപ്പ നേരത്തെ ചേർത്തി
ആഹ
എൽ കെ ജിപെ പ്രാവശ്യ
അപ്പൊ എത്ര വയസ്സില ആദിക്ക ചേർത്തിയ?
എൽ കെ ജി ഇപ്പോ നാലര ആയി
ഉം ഞാനും ഓള് വല്യ എന്റെ വല്യ മോള് പോയാലല്ലേ ഓള് കുറച്ച ദിവസം പോയി പിന്നെ വണ്ടിൽ വടാ കൊറ പോണം ഞങ്ങ അടക്കെ മെനക്കട തന്നെ ഒരു ദിവസം ഞങ്ങോട്ട് പോക്മ്പോ ഓല ആക്കിടുക്കും പക്ഷെ ഇങ്ങോട്ട് പോലും കൊണ്ടണ്ട എന്നും ഉം ആ ആ അതെ അടുത്താണെങ്കി നമക്ക് എന്താ ചെയ്യണ നമ്മളത് പ അങ്ങനെ തന്നെ പോ കൊണ്ടാക്കണംക്കെ പറയും നമ്മള്ത് എന്താ തലേ വണ്ടേ കവി
അപ്പൊ വണ്ടില്ല അങ്ങനവാടിക്ക് ഇവിടെക്കെ ദൂരള്ള കുട്ടികൾക്ക് വണ്ടി ഇണ്ടേനി അങ്ങനെവടിന്റെ ഇതിൽ കീഴുള്ള വണ്ടി തന്നെ അവ അവെ ദൂരുള്ള കൂട്ടിലൊക്കെ കൊണ്ടോ വണ്ടി വ ആ പൈസ കൊടുക്കണം.
ആഹ അവിടെല്ലട്ടോ അങ്ങനെ ണ്ടങ്കി സുഖേനു അങ്ങനെ ണ്ടാക്കിയാലും
ആഹ കൊ കു സുഖണി കൈഞ്ഞിട്ട് പേരെക്കെന്നെ ഏറക്കുത്യയ്ക്കളെ ഞമ്മക്കതിന് മെണിക്കിടില്ലേ ഇനി
ഉ കഴിയാതെ
ഉം പിന്നെ എന്തൊക്കെയ എന്നാല്
വെക്കല്ലേ
ആ ആയിക്കോട്ടെന്നാ ശരി
ശ്